ആഹ് കേക്കുന്നില്ലേ
ആഹ കേക്കണ്ടേ
എന്താ ചെയ്തോണ്ടിക്കുന്ന ഫ്രീ ആണേ ഇപ്പോ
ഉം അടുക്കള്ള പണി തന്നെ അയിന്നു പിന്നെ വലിയ മോചനം ഇല്ലാത്തോണ്ട്
ആ ആ
എവടെ ടക്കോള തന്നെ ഉണ്ട്
ആ എനിക്ക് പിന്നെ അങ്ങനത്തെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ പ്രശന
ആ പണില്ലാത്തൊന്നല്ല കിച്ചനിലേക്ക് ഒന്ന് പോയി നോക്കൂ പണിയോട് പണിയരിക്ക അതുകൊണ്ടാ പരിസരത്തോട് പോവാതിരിക്കുന്നതാ നല്ലത് എന്നെ കൊന്നാലും ഞാൻ അതിലൂടെ പോവൂലാല്ലോ
പിന്ന അങ്ങോട്ട അടിപ്പിക്കൂല്ല
ആ ഇരട്ടി പണി ഉമ്മ
ആ അതന്നെ അതുകൊണ്ടാണ് അടിപിക്കാതേ ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ഫുള്ള് പണിയും
ആ അത് ശരി
ഇവിടെ ആ ഒണക്കലുണ്ട് എനിക്ക് ഒണക്കൽ ഇഷ്ട
ഒണക്ക മീനൊ ഏത്
മാന്തൻ മാന്തൽ അറിയോ
ആഹ് അറിയാം
അത് എനിക്ക് ഭയങ്കര ഇഷട് അപ്പെ അതിണ്ടേന്നു അപ്പൊ ഞാൻ പിന്നെ ചോർക്കോ
അത് അത് നല്ലോണം ഒന്ന മുരിച്ച തിന്നാൻ നല്ല ഭംഗി രസല്ല
ആ നല്ല രസ അപ്പൊ ഇഷടണ് പിന്നെ മോരും ഉണ്ട്നി മോരും എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പോ പിന്നെ ഉം എനിക്ക് എപ്പോളും മോരോ തൈരോ വേണം തൈര് എപ്പഴും വേണം ഇപ്പം ഇവിടെ എപ്പോഴും തൈര് ഉണ്ടാവും അതേപോലെ തന്നെ മോരും ഉണ്ടാവും കാരണം അതും അച്ചാറും ഒക്കെയാണ് മെയിന് ഇപ്പം എല്ലാരും ആ ഇവിടെ നമ്മളെല്ലാരും ഒമ്പത് മണി പത്തുമണിയൊക്കെ ആവുമ്പോഴത്തേും കിടക്കും ഇപ്പൊ പിന്നെ ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് ആയതൊണ്ട് ഇവിടെ ചെക്കന്മാരൊക്കെ നേരെ വൈകിട്ട് ഉറങ്ങ്
ഏ അവിടെ എല്ലാരും കാണുവോ
ആ നമ്മളെല്ലാരും ഏകദേശം കാണും ഞൻ പിന്നെ ഇപ്പ എനിക്ക് എന്തോ ഒരു ഇതിലാതോട്ട് ഞ ഞാൻ എപ്പോ അങ്ങോട്ടേക്ക് പോകലില്ല ഞാൻന്റെ ടീമിന്റെറത് വരുമ്പോ മാത്രമേ കാണുള്ളൂ.
ഏതാ ടീമ് ഓ സേമ
നിങ്ങൾ അർജന്റീന
അതെ എന്റെ വീട്ടിലെ പകുതി ആൾക്കാരെ അർജന്റീന
ഏ ഇവിടെ പിന്നെ രണ്ടാൾക്കാരെ അർജന്റീന ഉള്ള ബാക്കി നെയ്മറും പോർച്ചുഗല ഒക്കെയാണ് റൊണൾഡോ ഫാൻ
ആഹ്
നമ്മളിവിടെ അടുക്ക് ഫാൻവാർ ഒക്കെ ഇണ്ടവാലുണ്ട് ആ എനക്ക് ഇപ്പൊ രാവിലെ എണീച് ഇന്ന് റൊണാൾഡോ പോർച്ചുഗൽ അഞ്ച് ഗോള് അത് ഒരു കളിയിലന്നൊക്കെ പറഞ്ഞിട്ട ഇങ്ങനെ വന്നിരുന്നു അപ്പൊ ഞാനും പറയോ മെസ്സി പിന്നെ എന്തക്കനു മെസ്സി എന്താണ് രണ്ട് ഒ ഒരു ഇതിലന്നെ അടിച്ചുക്ക്ണ് ഇത്ര ഗോളൊക്കെ റൊണാൾഡോ ഒച്ചൊക്കെ അടിച്ചത് രണ്ടെണ്ണംല്ലേ മെസ്സി ര എന്റെതില് അഞ്ചെണ്ണം അടിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ഓവറ് ആക്കി
ജയിച്ചാ മതീന്ന്
അങ്ങനെ അപ്പ അത് ഭയങ്കര ഫണ്ണാണ് എട അനിയനോടൊക്കെ എങ്ങനെ പറഞ്ഞിട്ട്
ആ നം നം നമ്മളെ വീട്ടുകാര് ന വല്യതില്ല ഇതിന്റെക്കെത് നമ്മളൊന്നു അങ്ങാടിയിലൊക്കെ ഒന്ന് എറങ്ങിയോക്കണം
ആ ശരി നമ്മള് ഫ്രണ്ട്സ് തമ്മിലും ഉണ്ടാവും ന്താണ് വേൾഡ് കപ്പ് തുടങ്ങുമ്പോ എല്ലാ ഇവരെ കാര്യം പറയാൻ മാ ത്രം അഞ്ചു മിനിറ്റ് കഴിഞ്ഞാ പിന്നെ നമ്മള് റെഡിയാവൂ
ആ അത് ശരിയാ
അങ്ങനെ ഒരു പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും നമ്മള് എനിക്ക് മെയിൻ ആയിട്ട് രണ്ട് ഫ്രണ്ട്സാ ഉള്ളത് അപ്പ നമ്മള് മൂന്നാളും മൂന്ന് ടീമാ
ആഹ് അപ്പൊ അവിടെ തന്നെ അടിയാവൊല്ലോ
ആ അ അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കൂല ഞങ്ങക്കറിയാ ഞങ്ങള് മൂന്നാള് ജയിച്ചു കഴിഞ്ഞാലുള്ള ഷോ മാത്രേ ഉള്ളു അല്ലാണ്ട് വേറൊന്നുല്ല കാരണം ഞങ്ങൾ മൂന്നാളേം ഈ സ്വഭാവം ഏകദേശം ഒരേമാതിരിയാണ് അപ്പൊ മൂന്നാള് പെ
അയിന്റെ പേരില് പറഞ്ഞു കഴിഞ്ഞാല് തണ്ട് പിടിക്കുന്നല്ലേ
മൂന്നാളും പിണങ്ങി പോയിട്ടുണ്ടെങ്കില് പിന്നെ നന്നാക്കാൻ ആരുണ്ടാവൂല കാരണം മൂന്നാളും പെണങ്ങിപ്പോയല്ലോ അപ്പ പിന്നെ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ അതിന്റെ വല്ലേറ്റ് ഇങ്ങെനെ നിക്കൂല പിന്നെ ഞങ്ങള് ചെറുപ്പം മുതലേ ഒരുമി
അപ്പൊ പിന്നെ ഞങ്ങള് ആ ഒരുതിലന്നെ ഉം ഭയങ്കര ക്ലോസാ ഞങ്ങള്
ആ എത്രാം ക്ലാസ്സ്‌ തൊട്ടാ അപ്പൊ നിങ്ങൾ ഒരുമിച്ച്
ഞങ്ങള് ഒന്ന് മുതൽ ഒരുമിച്ച ഞാനും ഒരു ഞങ്ങള് എങ്ങന ച്ച് പിന്നെ ഒരു ഗേൾ ഇണ്ട് ഒരു ബോയ് ഇണ്ട് ഈ ബോയിനെ ഞങ്ങൾക്ക് പ്ലസ് വൺന്ന് കിട്ടിയത ശരി ക്കും ഞങ്ങളൊക്കെ ഒരു സ്കൂളിലേനി പഠിച്ചത് പക്ഷെ ഞങ്ങള് കമ്പനിയായത് പ്ലസ് വണ്ണിലാണ് പിന്നെ ഈ ഗേളു ആയിട്ട് ഞാന് ഒന്ന് മുതലേ ഭയങ്കര കമ്പനിയേരുന്നു അപ്പം എന്റെ വീട്ടിലൊക്കെ ഭയങ്കര അറിയാം ഇമ്മനൊക്കെ ആയി ട്ട് ഭയങ്കര കമ്പിനിയ അവരെണ്ടാളും
അതോ
ആ ഞങ്ങള് വീടിന്റെ അടുത്തേനു ഇപ്പൊ ഞങ്ങള് വീട് മാറി സൗണ്ട് വരുന്നുണ്ടല്ലോ
ഇവിടെ ജഗ പൊകേ ണ്
ആഹ്
ഹലോ കേക്ണില്ലേ ബാക്ക്ഗ്രൗണ്ട് ല് ഇവിടെയും പൊരിഞ്ഞ അടിയാണ് മക്കള് ഇപ്പക്ലിയർ അല്ലേ ഒന്നാമതെന്നെ
ഫുള് എന്തൊക്കെയോ സൗണ്ട്.
ഉ. ഹലോ.
ആഹ് കേക്ണ്ട്.
അതെ എന്റെ നെറ്റ് തീരാനായിക് പിന്നെ അപ്പൊ റേഞ്ച് കൊറഞ് വര്ന്നതാവും.
ആഹ് അതെര്ക്കും നിങ്ങളതേതാ സിമ്മേ താ.
സിമ്മ് ബി എസ എന ലെ.
ആ അതാണ് ബി എസ് എൻ എല് ഭയങ്കര റേയിഞ്ച് കുറവല്ലേ?
ആഹ ആണ്. ഇവിടെ പിന്നെ ഒട്ടുമിക്ക സിമ്മിനും വല്യ കൊഴപ്പൊന്നല്ല എല്ലാത്തിനും നല്ല റേഞ്ച് ഒക്കെയാണ്.
ഉഉം അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവൂല. ഇന്റെത് പിന്നെ റഞ്ച് മഴ പെയ്താനുള്ള കൊഴപ്പൊള്ളു ഇന്റെത് വി ഐ ആണ്.
ആ അത് പിന്നെ ഏത് കുറ്റി ക്കാട്ട്ന്നും കിട്ടൂലേ.
ആഹ അത് കിട്ടും അയ്യോ മഴ പെയ്താലുള്ള പ്രശ്നം മാത്രേ ഉള്ളൂ വേറെ പ്രശ്നൊന്നുല്ല.
ആഹ് ആഹ് ആ ശരി.
ഉം അതെ അതെ. എന്താ ഇനിയും പണിയുണ്ടോ അടുക്കളേല്.
അടുക്കളയിൽ തന്നെയാണ് മോളേ അടുക്കളേ തന്നെയാണ്
ഇത് കൊറെ പണിയൊണ്ടോ അപ്പൊ
സ്വന്തായിട്ട് പറയാനൊരു അമ്മേക്കൊണ്ട് വെർതെയാ. നാല് മണി തൊട്ട് അയ്യോ കേട്ടോ? ഹ് കിട്ടണം. മടിച്ചിന്റെ മടിച്യാ ലോക മടിച്യാ അന്റെ വാപ്പേ.
ഹ്മ്. ഞാൻ അതിനേക്കാളും മടിച്യാണ്.
അതൊക്കെ തിന്ന് കാത്തു കുത്തർന്നോളി. അത് ശെരി എന്നാ പിന്നെ ഞാന്റെ അമ്മേടെ നമ്പറ് തരാം രണ്ടാളും കൂടി സെറ്റാകികോ രണ്ടാളെ ഒരു കു ഒരു കൂട്ടത്തി കൂട്ടാലോ. റെയിഞ്ച് പറ്റ പോവാണല്ലോ ഹലോ.
ഞാന് ലോക മടിച്ചിയാണ് ഇന്റെ അത്ര മടിള്ള വേറെ ആള് ഇണ്ടാവോ എനിക് തോന്ന്ണ്.
കേക്കണെ ആഹ് അ ശരി എന്ദ്ദേലൊക്കെ പണി ഇടുതോ വീട്ടില്. അമ്മയെ സഹായികോ? ഹലോ. ഹലോ. ഹലോ.
അങ്ങനൊന്നും ഇല്ല ഞാന് പണി.
പിന്ത് സ്റ്റക്കായ്സ്റ്റക്കായ് ക്കായി പോവാണ് ഇതി ഇപ്പോ ഇവിടത്തെ പ്രഫഷ്നാണോ ഇപ്പൊ കേക്ണ്ടോ?
എനിക്ക് ഇവിടെ ഫുള്ള് റേഞ്ച് ആണ്. പിന്നെ ഇങ്ങള്ളതിന്റെ പ്രശ്നേകും തോന്ന്ന്ന്.
ആഹ് അതാവാനാ സാധ്യത. ഇപ്പൊ ക്ലിയറയ്ഇല്ലേ? ആഹ് നാള ക്ലാസ് ഇണ്ടന്നിട്ട്?
നാളെ ക്ലാസ്ണ്ട് നാളെ ഞാൻ ലീവ് ആരിക്കും. മറ്റന്നാൾ എന്തായാലും ലീവാണല്ലോ. അപ്പൊ പിന്നെഇഞ്ഞിപ്പോ ഈ ആയ്ച മു ത്ത് നാള മാത്രം പൂവാനുഒരിത് ഇത് അപ്പൊ പിന്നെ ഞാൻ നാളെ ലീവ് ആക്കാ വിചര്ച്ച്
ആഹ് ആഹ് അര്ശരി
പിന്നെനിക്ക് ഇന്മന്റെ കൂടൊന്ന് പൊർത്ത് പോവാനുംണ്ടെയിനി അപ്പൊ പിന്നെ
ആഹ് ആഹ് അഹ്... ഷോപ്പിങ്ങിന് പോവണോ? ഹോസ്പിറ്റലാ
ആ അതെ അപ്പൊ പിന്നെ ഒന്ന് പോയി കാണിക്കണംന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നാളെ പോവാന്ന് വിചാരിച്ചു. പിന്ന എന്തായാലും കോളേജിൽ പോയി ആ പിന്നെ എന്തായാലും കോളേജ് പോയി വലിയ കാര്യമൊന്നുല്ല വെറുതെ ഇങ്ങനെ കുത്തിരിന്ന് ഇങ്ങനെ
അയ്യോ പഠിക്കാ അങ്ങനൊന്നുംല്ല ഇപ്പൊ ബോറടി മാത്രേള്ളൂ.
പഠിക്കാനൊക്കെ ഇണ്ട് പക്ഷെ ക്ലാസ് ഭയങ്കര ബോറിംഗാ അപ്പൊ പിന്നെ അതിന്റതായിട്ടുള്ളരിതിണ്ട്
ആ
എന്ത് പറയണ് കോളേജ്ത്ത്പിന്നെ വലിയ രസംന്നും ഇല്ല സ്കൂള് മാതിരില്ലല്ലോ
ആ ഈ ബി എ ഇംഗ്ലീഷാണ് എടുത്തത് പറഞ്ഞതല്ലേ.
ആ ഞാൻ ബി എ ഇംഗ്ലീഷ്
ജേണലൊക്കെ ഇണ്ടാവോ?
ജേർണലിസം ഇണ്ടേനു സെക്കൻഡ് ഇയർ തേർഡ് സമ്മ് വരെണ്ടേനു ഇപ്പല്ലേ പ്പചണലിസം
ആ ഉം ആ കഴിഞ്ഞോ ആഹ് അയ്ശരി
ഞങ്ങളെ ജേണലിസത്തിന്റെ സാറമായിട്ട ഹിസ്റ്ററിന്നുംല്ല.
ഇ ഇണ്ട്. ഇസ്റ്ററില്ലാ. അതെ ബി എ ഇംഗ്ലീഷിൽ ഇസ്റ്ററിണ്ടായില്ല
ഇല്ലല്ല ഞങ്ങള് എഫ് ഐ യു ജി പി അല്ലേ അപ്പൊ
ആഹ് അത് ശരിയാ അവിടെ അങ്ങനെ ഒരു വിഷയണ്ടല്ലേ?
ഉംഅപ്പൊ പിന്നെ ഞക്ക് ഞക്ക് പുതിയ സിലബസ് ആയതുകൊണ്ട് വേറെ വേറെ ത്തുന്ന സംഭവങ്ങളാണ്.
ന്നാ ഓക്കേന്നെ വിളിക്കാട്ടോ.